ഹലോ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെയാ വർത്താനം
തനം
മ്മ് ഫുഡൊക്കെ കഴിച്ചോ ഉച്ച ഉച്ച മയക്കത്തിലായോ
മ്മ് ഇപ്പളാണ് ഫ്രീ ഉച്ച മയക്കത്തില്
മ്മ് ചെറിയ കുട്ടിണ്ട് ഓനൊർക്കം വന്നിട്ടേ അ ഉറക്കം ഓനൊമ്പതാം മാസം
ഏ മൊനൊ മോളൊ
മോനാണ്
ഏ
എന്താ ഇൻക്ക് മൂന്നാള്ണ്ട് മൂന്നും ഉ ആൺകുട്ടി ളെന്നെ
മ്മ് ഇൻ ഇനകു അങ്ങൻതന്നെ മൂന്നാകട്ട്യാള്
ഏ വല്യോന് ആറാം ക്ലാസ്സില് രണ്ടാമത്തോന് രണ്ടില് അങ്ങനെ അൻ്റെ വെൽതോ
ഓനൊമ്പതിലെത്തി രണ്ടാമത്തോന് ആറാം ക്ലാസ്സില് ചെറത് മൂന്നരയസ്സ് ഓന് ഒർക്കീക്ണ്
ആ
ഒർക്ക്ണ്ട് പിന്നെ ആദ്യം ഓന് വാണ്ടിയെരും ഫോണ്
ഏ ആ എല്ലാർക്കും അതന്നെല്ലേ വാണ്ടേ ഫോണ്
മ്മ് ഫോണെന്നെള്ളു ഫോണില്ലാതെപ്പോ ജീവിചാൻ കയ്യൂല്ലല്ലോ
ഇഞ് സ്കൂള് വിട്ട് വന്നാ ഇനി ഒരു മണിക്കൂറിന് ഫോണേ തൊടാൻ കിട്ടൂല പിന്നെ ഒരു ടൈമിങ് കൊടുത്താക്കാണ് രണ്ടാള്ണ്ടാവോണ്ട് പത്ത് മിനിറ്റ് ഇങ്ങനെ പത്ത് മിനിറ്റ് ഇങ്ങനെന്ന് റഞ്ഞ്അങ്ങനെ കണ്ടങ്ങനെ തെരും വല്ലാണ്ട് വാശീല്ല എല്ലെങ്കി ഓൽക്കാണ് വിട്ട് കൊട്ത്താ മ്മ് വിട്ട് കൊടുത്താ പിന്നെ അതെന്നെ ശീലവൂലേ അപ്പൊ അങ്ങനെ കൊടുക്കൂല ഒരു ടൈമിങ് വെക്കും പിന്നെ ഇപ്പൊപ്പ ഈ ചെറിയോൻ വെലൽതായാ ഓൻക് ഓൻകതേ മായിരിയേയ്കാരം എന്ത് ട്ടൈമിങ്ങ് കൊട്ത്ത്ട്ടും കാര്യല്ല ഇവര് പിന്നെ പർഞത് കേകണ്ട ടൈമ്
ആഹ് ആഹ് -
കഴിക്കണെങ്കി ആദ്യ ആ ഫോൺ വാണം
ആഹ് - ഇപ്പ എല്ലാ മക്കളും അങ്ങനായിപ്പോയി
മ്മ്
മ്മ് പിന്നെ എന്താണ് ഫുഡ് സ്പെഷ്യലൊക്കെണ്ടോ?
ഇന്ന് സ്പെഷ്യലൊന്നുല്ല മീനും കറിയും അങ്ങനൊക്കെ
ആഹ്-
കുട്ടികൾ വെരുമ്പോക്കെ എന്തേലൊക്കെ ഇണ്ടാക്കല്ണ്ടോ?
ഓലിക്ക് അധികം ഇവിടെ അടുത്ത് കാടണ്ട് നോക്യാ കാണും റോട് റോഡ് സൈഡിലെന്നേണപ്പം എന്തേലും മേടിച്ചൊണ്ട്രും.
ആഹ് ആഹ് എണ്ണക്കടി ആവുംലേ
മ്മ് വല്ല്യ മോൻകയിന് എന്തു കൊടുത്ത ഓനാ ചോറോള്ളൂ വാണ്ടിയത് മറ്റോൻക് നേരെ തിരിച്ച് ചോറ് പറ്റൂല്ല- ഓന് എണ്ണക്കടി എന്തെലൊ വാണ്ടത്.
ഏഹ് ചോറ് തിന്ന് ശീലവാണെങ്കി എൾപ്പാണ് ന്ത് കേടൂല്ല എണ്ണക്കടി അങ്ങനെ ആവ്മ്പോ ഓഹ് ന്റെ മക്കളും അങ്ങൻ തന്നെ ചോറ് തിന്നൂല്ല. എന്ത്‌ ബിരിയാണി, മന്തി അങ്ങനെയൊക്കെ ആവുമ്പോ
മതി.
ആഹ് ബിരിയാണി മന്തിയൊക്കെ ആവ്മ്പോ തിന്നും ട്ടോ. ബിരിയാണി മന്തിയൊക്കെ ആണെങ്കി ഓൽക് ചോറ എത്ര കൊട്ത്താലും തിന്നും. വേറെല്ല വെറുംചോറും അങ്ങൻത്തെ പരിപാടില്ല. പിന്നെല്ലെങ്കി വേറെന്തെങ്കിലും സ്നാക്ക്സ് വാണം. ഇല്ലാതെ ചോറ്ന്നൂല അങ്ങനെ ചോറ് തിന്ന് ശീലായ നമ്മക്ക് നല്ലതാണ് നമ്മക്കും ബുദ്ധിമുട്ടില്ല.
നല്ലതാണ്. പശേങ്ങനെ ന്നാലും നല്ല കൂട്ടാൻ മാണം. പച്ചക്കറി ഒന്നും പറ്റൂല.
ആഹ് ആഹ് അങ്ങനെരു സംഭവണ്ട് ലേ. ഉം
എന്തേലും വെച്ച് താ മീമീമി ചിക്കൻ. മറ്റോന് രണ്ടാമത്തോന് പിന്നെ അങ്ങനെല്ല ഓന് ന്താ വല്ലേ ബിസ്കറ്റോ റസ്കോ അങ്ങനെ എന്തേലും ആയാല് ഒന്നോ, രണ്ടോ അത് ന്ന് ഓനു എണ്ണക്കടിയായാലും അങ്ങനെ തിന്നു പോകും ഇവനക് അങ്ങനെയല്ല. ആദ്യ വരുമ്പോ ചോറും വാണം നല്ലൊരു കൂട്ടാനും വാണം.
ആ ഹ്ഹ്ഹ്. ആ.. ഇ എല്ലാതും ഉണ്ടാകോ? ഇല്ല കൊറച്ച് സ്കൂളുണ്ട് ഞങ്ങള് അവിടെ കൊറച്ച് പണ്ടേ കൊർച് വിട്ടിട്ടാണ്. ഗവണ്മെന്റന്നെ ആണ് ൻ കൊറച്ച് പോണം ഒരു കൊറച്ച് ദൂരന്നേ ഉള്ളൂ ഓട്ടോ ഉം ഇവടെ അടുത്ത് ഓപ്പോസിറ്റ് ആയിട്ട ന്നെ സ്കൂളുണ്ട്. ആ ബസിനല്ലേ ഓട്ടോക്ക്. ബസ്സിൽ ഇല്ല.
ഉം
എല്ലാ എ എല്ലാരും ഉണ്ടോവടെ? ഒറ്റ
എങ്ങനെ ആ ഒറ്റക്ക് ഇപ്പൊ ഞാനും മോനൊന്നെള്ളു. ഉം ഹസ്ബൻഡ് ഉണ്ട് നാട്ടിലാണ് ഇന്ന്പ്പോ പൊറത്ത്ക്ക് പൊയ്ക്ക്ണ്.
ആ ആ ആ വാറെ പോയതാ എല്ലാതും ഉണ്ടാക്കോ ബിരിയാണി, മന്തി?
ആഹഅങ്ങനെക്കെ ഇണ്ടാക്കും. ഉം
എല്ലാ റെസീപിം അറിയാവും ലേ
ഉം ഒക്കെ ടെസ്റ്റ്‌ ചെയ്തോക്കെ ആ ഒറ്റക്ക് ക്കാവുമ്പോ എന്തുണ്ട് എല്ലാരിം പരീക്ഷിച്ചോക്കാലോ
ഉം ഏ കേക്കൊക്കെ ഇണ്ടാക്കും.
അതൊന്നും നോക്കിട്ട് കേക്ക് അങ്ങനെ നോക്കിട്ടില്ല. ഫുഡ് ഐറ്റംസ് ല്
ഇൻക്ക് അങ്ങനത്തേനാണ് ഇണ്ടാക്കാന് ധൃതി ഞാന് വേഗതാ നോക്ക ഇന്നാലും ഞമ്മളെ വീട്ടില് എന്തെങ്കിലും ഉം ഞമ്മള് വീട്ടില് എന്ത് സാധനയിനൻസര്ച്ച് ഉം പുത്യേ റെസീപീസും ഉം ഇണ്ടാക്ക അതില്ണ്ട് ഉം ഇണ്ടാക്കാത്തത് ഇണ്ടാക്കുമ്പോ അമ്മക്കൊരു ആകാംക്ഷേല്ലേ എന്താ വേതാ
ഉം.
ഇണ്ടാക്കും ഏ
എങ്ങനെണ്ടാക്കല് എല്ലാ കേക്ക്ണ്ടാക്കാന്ള്ള എല്ലാ സാധനങ്ങളുണ്ടാേ? അതോ കുക്കർലോ
കുക്കർലാണ് ഓവൻല്ല. ഉം കുക്കർലെന്നെ ഇണ്ടാക്കാ ഓവന് വാങ്ങീട്ടില്ല ബീറ്റ്റ്ണ്ട്
ഉം.
പിന്നെ എന്താ ഇയ്യ് കൊറോണ സമയം അങ്ങനായിട്ട് വാങ്ങീത് ബീറ്റ്റ് അന്ന് ഞമ്മള് അധികം ഇങ്ങനെ കൊബ് കേക്കും ചെടി
ഉം ചെടികളേന് കൂട്തല് ഉം പൊറത്ത്ക്കെറങ്ങാന്
പിന്നതങ്ങനെ
ഫോണ് മ്മെന്നും ആരും അങ്ങനെ അഡിക്റ്റ് ആയീന്നില
ഇല്ല ഇല്ല ആ ഫോണും പൊതുവേ അന്ന് സമയത്തെന്നെ വന്ന് എല്ലാരട്ത്തും ഫോണായത് കൊറോണ
കുട്ട്യേളൊക്കെ കുട്ട്യേളെ ക്കെ അഡിക്റ്റ് ആയതന്നെന്നേ ന് സ്കൂളൂല്ല ഒക്കായ്ട്ട്
ഉം.
അല്ലെ ഞമ്മളെ കാര്യാ പറഞ്ഞത് ഞമ്മക്കൊക്കെ അന്നൊക്കെ എന്തെങ്കിലും പണി ഇങ്ങനെ ഇട്ക്കണം ഇട്ക്കണ കു ട്യോളിം അങ്ങനെക്കെല്ലെന്നു ഞമ്മക്കൊന്നും കിട്ടീന്നുല്ല ഓലേന്ന് അന്ന് ഫോണൊന്നും
മറ്റേ സ്പോഞ്ച് കേക്കൊക്കെല്ലേ ക്രീമ് ഇല്ലാത്ത കേ കുട്ട്യേള് വര്മ്പളൊക്കെ ഈ എണ്ണല്ലാത്ത അങ്ങനത്തെക്കെണ്ടാവും കുക്കറപ്പം ഇൻക്ക് പൊതുവെ അങ്ങനത്തൊക്കെണ്ടാക്കിന്നെ ഇഷ്റ്റം നാ വേഗതാ നോ
കേക്ക് ബിസിനസൊക്കെ
ഉം.. അയിനൊക്കെ കൊറച്ചും കൂടി ന്ന് ആലോയിക്കണ്ടേ ഓൺലൈന് എന്തെങ്കിലും വർക്കിയിണ്ണ്ണ്ടോ? ഉം ഉം അതാ നമ്മീ
ഉം ഓലെ കാര്യം നോക് കണ്ട ടൈമല്ലേ, ഇല്ലല്ല ഒന്നും ചെയ്യ്ണൊന്നുല്ല
ആ എന്താ താൽപര്യം ഇല്ലാത്ത ഓരോ
താല്പര്യല്ലാഞ്ഞിട്ടൊന്നല്ല ന്തെങ്കിലും എന്തൊക്കെ പൊറത്ത്റങ്ങി ചെയ്യാനോടോ ഓൺലൈന്ക്കുടി എന്തായാലും വിശ്വസിച്ച് ചെയ്യാൻ പറ്റോന്നെന്നും അറിയ്
ഞാന് ഈ ഓൺളെെന് ഇത്ണ്ടാവല്ലേ അഡ്മിഷൻസ്ണ്ടാവല്ലേ
ആഹ് അങ്ങൻത്തൊന്നില് ഞാണ്ട് ചെലെത് അഡ്മിഷന് അതിന് പ അധികം ആരട്ത്തും അതന്നെ ആയോണ്ടെ
ആഹ് - അത് ചെയ്യുന്നുണ്ട് ലീഡർയിക്കണു- അപ്പ അങ്ങനെ അതങ്ങനെ തൊടർന്നോണ്ട് പോന്നുണ്ട്- കൊറെ കാലായിട്ടുണ്ട്- ഇത് വിട്ടിട്ടില്ല നമ്മള എന്തെങ്കിലും മടു തോന്നീന്ന പിന്നെ - ആ ഒന്നുംണ്ട ഇങ്ങനെച്ചി കിട്ടൂലന്ന് കരുതി അങ്ങനെ ഇരുന്നാ പിന്നെ-
ഉം അപ്പ ഒന്നും നടക്കൂല എന്തൊക്കെയാല് പറഞ്ഞ തന്നുളളല്ലോ? ഉം.
ഒന്നുല ഇങ്ങനെ അഡ്മിഷനൊക്കെ കിട്ടീട്ടുണ്ടോ? ഉം-
അഡ്മിഷന് ഇപ്പോ രണ്ട് മൂന്ന് - അങ്ങനെ കിട്ടി പിന്നെ നമ്മക്ക് ഇങ്ങനെ വല്ലാതെ നോക്കിട്ടില്ല അങ്ങനെ ദിവസം ഓരോ ആക്ടിവിറ്റി - വേരുമ്പോക്കെ അങ്ങനെ ചെയ്യുന്നല്ലാത-
ആഹ് - പരമാവധി ഇങ്ങനെ നോക്കി എങ്ങനെയൊക്കെ അഡ്മിഷൻ കൊടുക്കലാണോ അതോ വാട്സപ്പില്- ഇതാക്കിട്ടാണ് ചെയ്യല്-
വാട്സപ്പില്. ഉം ഈ എന്താ ചെയ്യല്- അതാണ് വിൾക്കാൻ ചെലർക്കൊക്കെ ബുദ്ധിമുട്ടാ ആൾക്കാര് ഞങ്ങൾ വിളി ക്കണ സമയത്ത് എന്താ ഏതാന്നൊന്ന് അറിയില്ല തിരക്കുണ്ടോ ഇല്ലി മെസ്സേജ് ആവ്മ്പോ പിന്നെ ഓല് ഒയ്വിനൻസര്ച്ച് നോക്കിട്ട് റിപ്ലൈ തരോല്ലോ.
ആഹ് ജൊല്ലറീടെക്കെ ചോയ്ക്കുമ്പോ ഞമ്മള് ഭയങ്കരതല്ലേക്കാരം. ഒഴുണ്ടോ ടൈമ്ണ്ടോ ചോയ്ക്കാന ചോയ്ക്കുമ്പൊള ന്നെമ്മക്ക് ആ നാനും വിളി
ഉം നമ്മൾ ചെൽപ്പോ എവിടേലും നല്ല തെര്ക്കിലാക്കാരം പ്പം ഇതന്നെ വിളി കാന്ന് അർഞ്ഞപ്പൊ ഒരു ഇതേനി പിന്നെ ആക്ക പിന്നെ ന്റെ ഫ്രണ്ട് ഓള് ഒരു വർഷായി കൂടിട്ട് ഓള് അർഞ്ഞു വെറുതെ ഫ്രീ ടൈം അല്ലേ നമ്മള് വീട്ടിലിരിക്കല്ലേ. അപ്പൊ അതാണ് എല്ലാരോടും വിളക്കട്ടെ വിളക്കട്ടെ എന്തെങ്കിലും ഒരു ബിസിനസ്‌ ഞമ്മക്ക് ആവശ്യം ണ്ടാണും ആ
എന്നോ ഓകെ ട്ടോ അ.
ആ ആയിക്കോട്ടെ പത്തായി ഉ. ആഹ എന്നാ ശെരി നീ കാണാം